ന്താ വിശേഷം
ഓഹ് സുഖം തന്നേ
ഉം
അവിടെയോ
ആഹ് സുഖം
അത് ശെരി ഫുഡെല്ലാം കയ്ച്ചാ
ഉം ഭക്ഷണൊക്കെ കഴിച്ചു എന്താ ഫുൾ തെര ക്കിലായ് പോയ് പിന്നെ വിളി വിളിക്കണം വിളിക്കണം വിചാര്ച്ച് ഇന്ന് ഫുൾ തെരെക്കിലായ്പ്പോയ്
അയ് ശെരി
ഉം
കുട്ടികളൊക്കെ എവിടെ
ആഹ് ഒറങ്ങി ഉം മക്കളൊക്ക ഒറങ്ങിയോ
കുട്ടി ആയിട്ടില്ലാ
ഒറങ്ങ്യാ
കുട്ടികളായിട്ടില്ല
ആഹാ
പഠിക്കയാണേ പഠിക്കയാണേ കല്യാണം കഴിഞ്ഞില്ലാ
ആഹാ പഠിച്ച് കഴിഞ്ഞാ എന്നിട്ടത്
ഇൽ ഇല്ല ക്ലാസ് തൊടങ്ങീല്ല ക്ലാസ് ഇരുപതാം തീയ്യതി തൊടങ്ങോള്ളൂ
ആഹ് ഏതാ ഏതാ താല്പര്യം
മെഡിക്കൽ ഫീൽഡാ താല്പര്യം ഡി എം എൽ റ്റിയാണ് കൊടുത്തെക്കണേ
ആഹ് ഹ ഹ അയ്ശരി
ങ്ങള് വർകെയ്യാ
ഹൗസ് വൈഫാണ് വി വി ട്ട്ലെന്നേണ് ഞാന് ആഹ് മൊബൈൽ കൂടെ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്
മ്
മ്
അയ് ശരി
ഉം വെറുതെഇരിക്കുന്നതിനെ പകരായിട്ടൊന്ന് മക്കളെയിട്ട് ഫുള്ള് ഇപ്പം എല്ലാ സമയം തെരക്കിലന്നെ അപ്പോൾ എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല
ആഹ്
അതുകൊണ്ട് ഒരു ഒരു മണിക്കൂറ് എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കാന്ന് കരുതി
നല്ലതാണത്
മ് പഠിച്ചതൊക്കെ പഠിച്ചതൊക്കെ ഒന്ന് പ്രാവർത്തിക ആക്കാലോ ഒന്ന്
ആഹ് അതെ
അ ഇപ്പം ഈ അടുത്തിടെ തുടങ്ങിയിട്ടുള്ളൂ നന്നായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്
ഇന്ഷാഅല്ലാഹ് നന്നായിട്ട് പോട്ടെ
ഉം ഉം ഇപ്പം മനസ്സിനൊക്കെ ഒരു ആശ്വാസണ്ട് ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പഠിച്ചത് വെറുതെ ആയില്ലല്ലോന്ന്ള്ള
ആ
ആ ഒരു സമാധാനം ഉണ്ട് ഇപ്പോ
സന്തോഷം അല്ലെങ്കി ഭാവിൽ ചെിലപ്പോ പടച്ചവൻ ചോദിച്ച സ്ഥലം ഇയാൾക്ക് വേണ്ടി എന്ത് ചെയ്തു
ഉം ഉം മ് നമ്മള് ഒരു ജീവിതത്തിലേക്ക് കടന്ന് കഴിഞ്ഞാൽ നമുക്ക് കല്യാണജീവിതം തുടങ്ങി കഴിഞ്ഞാൽ മക്കളായി പിന്നെ ഭർത്താവ് ഭർത്താവിന്റെ വീട്ടുകാര് ഇതിന് മാത്രം നമ്മുടെ ജീവിതത്തെ ഒതുക്കി കളയരുത് എന്നാണ് എന്റെ ഒരു മ് മനസ്സിലുള്ള ഒരു ആഗ്രഹം അപ്പം ഇതുവരെ മക്കള് മക്കളെ കാര്യങ്ങളുവായിട്ട് തെരക്കിലായപ്പോ ഏഹ് ഞാനെപ്പൊഴും ആലോയിക്കേര്ന്നു ഞാനെന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ലൈഫ് ഈ മക്കളിലും ഈ ഒരു ഫ നമ്മുടെ ജീവിതത്തി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു അപ്പം പൊറത്തെ ലോകത്തെ ഒന്ന് അറിയണം അപ്പം പഠിച്ചതൊക്കെ ഒന്ന് ഏതെങ്കിലും രീതിൽ ഒന്ന് പ്രാവർത്ത് കത്തികമാക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടായനാനോണ്ട് ണ്ടാണ് ഞൻ ഇതിലേക്ക് വന്നത്
അയ്‌ശരി
ആഹ് പിന്നെ നി എന്താണ് ചെയ്യുന്നെ ഇപ്പൊ ഭക്ഷണൊക്കെ കഴിച്ചോ ഭക്ഷണൊക്കെ കഴിച്ചോ ആഹ് എന്തേ ഭക്ഷ ഭക്ഷണംകഴിച്ചേ
ചോറുണ്ടു ചോറും കറിയും ചിക്കനൊക്കെണ്ടായീന്ന്
ഉം ഈ ചോറൊക്കെന്ന് മാറ്റി പിട്ച്ച് ചപ്പാത്തിയൊക്കെ തിന്നൂടെ
അതായിരുന്നു ക്കുറച്ചു കാലം പിന്നെ അതങ് മടുത്തു പിന്നെ ചോറിന്നെ
ഏ ഡെലി ചോ ദിവസം ചോറാ
ഞാൻ അങ്ങനെ ഡൈലി കഴിക്കാറില്ല
ഉം
ഇന്നിപ്പ അമ്മ കഴിക്കേ കഴിക്കേ പറഞ്ഞപ്പ പിന്നെ അങ്ങനെ കഴിച്ചതാ
ഉം ആഹ് ആഹ് ആഹ്
നൈറ്റ് ഫുഡ് ഞാൻ സ്കിപ്പ് ചെയ്യലാണ് പൊതുവെ
ഉം എന്താ കറി
ചിക്കൻ
ആഹ് ആഹ്
ഉം
മീനൊന്നും നല്ല കിട്ടീല്ലേ
ഇന്നലെ കിട്ടി
ഉം
അവിടെങ്ങനെയാ ഇന്നെന്താ സ്പെഷ്യല്
ഇന്ന് ഉച്ചക്ക് ഇളവൻ കറി ചോറ് പിന്നെ മത്തി പൊരിച്ചത് രാത്രി മത്തി മുളകിട്ട് പിന്നെ കട്ടി അരി അരിപ്പത്തിരില്ലേ ടയർ പത്തിരി
ആഹ്
അത്
അയ് ശെരി
പിന്നെ മത്തി പൊരിച്ചൊടുക്കും
ഓക്കെ മതിയല്ലോ ധാരാളം
എന്താ വേണോ
വേണ്ട എത്തിപ്പെടാൻ പ്രയാസായ്രിക്കും എവിടെ വീട്
ഉം പിന്നെ
പിന്നെ എന്താ അങ്ങനെ പോകുന്നു
ആഹ് മഴണ്ടോ
ഏയ് ഇന്ന് മഴല്ല പക്ഷെ ഇവിടെ ഭയങ്കര തൺപ്പുണ്ട്
ഏയ് മഴ ഇട്ലേ
ഏയ് ഇന്ന് മഴ പെയ്തില്ല ഇന്നലെ ഫുൾ മഴയായിരുന്നു ഇന്ന് മഴെയില്ല
ഉം ഇന്നലപോ ഒരാഴ്ചായിട്ട് മഴന്നെ
ആഹാ
ഉം
എന്തയ്യാനാ
പിന്നെ
പിന്നെ എന്നാ
വേറെന്തെല്ലാ
വേ അങ്ങനെ പോകുന്നു
ഉം ആഹ് അതപ്പം വന്നു ഉം ചൂടോടെ പത്തിരിപ്പം ചുട്ട് കൊടുക്കാ ചെയ്യാ
ആഹ് അപ്പൊ
അതൊണ്ട് ഞാൻ ഉറങ്ങിട്ടില്ല ഉം
ഉം ഇനിപ്പണിയൊക്കെ കഴിഞ്ഞ് എപ്പ കെടക്കൂ
കിടക്കാന് ഒരു കിടത്തം കിടന്ന്ണീച്ചാ മക്കളൊറക്കുമ്പോന്ന് കിടന്ന് എണീച്ച്
ആഹാ
പിന്നെ ഇനിപ്പതാ ഒരാക്ക് എഴാറ് വയസ്സും ഒരാക്ക് രണ്ട് വയസ്സും
മഹാ
ഒറ്റക്കാ കടത്തം കുട്ടിയേള് അതോ.
ഹെ
അവർക്ക് സപ്പറയ്റ്റ് റൂമാ അതോ ഇങ്ങളൊപ്പാ കട്ത്താ
ഒപ്പം കെട്ത്തോ
അത് ശരി
പിന്നെ
അങ്ങനെയാണ് കാര്യങ്ങൾ
ഉം അത് പട്പ്പിച്ചൊക്കെ കഴിഞ്ഞ് എഴുതിപ്പിക്കാൻളളത് എഴുതിച്ച് ഭക്ഷണൊക്കെ കൊടുത്ത് വേഗം കിടത്തും
ആഹ്
ഉം ലയ്റ്റാക്കിപിക്കൽല്യ
അയ്ശരി അവരെങ്ങനെയാ ഫോണിലൊക്കെ നല്ല കളിക്കുന്ന കൂട്ടത്തിലാ
കൊട്ത്താ കളിക്ക്യൊക്കെ ചെയ്യു അങ്ങനെ കൊട്ക്കൽ കൊറെ കൊറെ സമയൊന്നും കൊട്ക്കാറില്ല
ആ അല്ല നേരത്തെരു താത്ത ഹെ നേരത്തെ ഒരു താത്ത വിളിച്ചപ്പോൾ അവരുടെ മക്കൾ ഫോണിന് അഡിക്റ്റ് ആണ് പറയണ്ടായിരുന്നു
ആ ഞാൻ അങ്ങനെ കൊടുക്കലില്ല തോന്ന സമയമൊന്നും കൊടുകില്ല
അവർ ചെറുപ്പത്തിലെ അവര് രവര്ടെ പണിയൊന്നൊഴിയാം വേണ്ടി കൊട്ത്ത് ശീലിപ്പിച്ചത് പ്പഅത വർക്കെന്നെ പണിയായിന്ന് പറഞ്ഞ്
ഞാനും ചെയ്യല്ണ്ട് അങ്ങനൊക്കെ ക്ഷേ ഹെ എന്നാലും ഒരു ഒരു സമയം വരെ കൊടുക്കൊള്ളൂ ഓവറായിട്ട് അതിൽ കൂടുതലായിട്ടൊന്നും കൊടുക്കൂല്ല
ആഹ് ഇപ്പ ഫോണൊക്കെ വേ വേടിക്കുമ്പോൾ കരച്ചിലും ബഹളവും തല്ലാൻ വരലൊക്കെയാന്ന് പറയും
ആഹ് അതൊക്കെ ഉണ്ടാവും കൊർച്ച് സമയം മാത്രം അയ് കയ്ഞ്ഞാല് പിന്നെ അവരെന്നെ അങ്ങ് റിലാക്സ് ചെയ്തോളും
ഉം
ഇപ്പോ എല്ലാവരും കാണിക്കുന്ന പണി തന്നെയാ അത്
ഫോൺ അങ്ങട്ട് കൊടുത്താ പിന്നെ ഒരു ശല്യം ചെയ്യില്യല്ലോ മറ്റേത് അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കണ്ടേ
അതന്നെ അതന്നെ
ച്ഛൻ്റെ പിള്ളേരു ഏട്ടൻ്റെ പിള്ളേരൊക്കെയന്നെ
ഉം ഇതെന്നായ്ക്ക്യും പണി
അവർക്ക് പെട്ടെന്ന് ആ ഞാൻഉപയോഗിക്കൽ ഉണ്ട്
ആഹ് ലിമിറ്റ്ണ്ട്ന്ന് ല്ലേ
എന്നാലും നമ്മൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ലിമിറ്റ് ഉണ്ട് കുട്ട്യോളങ്ങനെലല്ലോ കുട്ട്യോകത്ക്ക് കിട്ടിയാ പിന്നെഅ്മതി ന്റെച്ചിന്റെ പുള്ളേ ചെറുത് അഴിമന്ന് നീക്കൂല ഇപ്പൊ എന്താ ഒന്ന് എൽകെജിൽപോകുന്നത കൊണ്ട്
ഉം
ഇബ്‌ട്ന്ന് പോകുമ്പളേ പർഞ്ഞു വയ് വൈകീട്ട് വരുമ്പോ എനിക്ക് ഫോൺ വൈകിട്ട് വരുമ്പോൾ എനിക്ക് ഫോൺ വേണം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞിട്ടാ പോകുക അങ്ങനെയക്കെ ആവുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്
ആഹ് അതെ കൊട്ത്ത് ലിമിറ്റിയ്യണ്ടെ മ്മളെ കടമ കൊട്ത്തയ്നാ കൊർച്ച് പണികളൊക്കെ ഇങ്ങനെ ഈസിയായിട്ട് കഴിയും പിന്നെ തമ്മമ്പിലുള്ള കച്ചറ കൊറയും മക്കൾ തമ്മിൽ അടി ഉണ്ടാവും കുറച്ച നേരം അടിങ്ങിരുന്നോട്ടെ എന്ന് വച്ചിട്ട് കൊടുക്കുന്നതാണ്
ആഹ്
ഉം പിന്നെ പിന്നെ അങ്ങ് കൊറച്ചു നേരം കൊടുത്ത് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ഞാൻ അധികം കൊടുക് കറ കൊടുക്കരുതൊന്നും പറയലുണ്ട്
പിന്നെ കൊറച്ചു നേരം കഴിഞ്ഞാലങ്ങ് അത് കഴിഞ്ഞ പിന്നെ ഞാൻ വേഗം ആഹ് അവൽക്ക് സ്കൂളിലൊക്കെുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ
ഏഹ്
പിന്നെ അങ്ങനെ വേഗം കിടത്തി ഒർക്കിക്കാളും അപ്പൊ രാവിലെ നല്ല നേരത്തെ ഉറങ്ങിയാല് രാവിലെ നേരെ നല്ല ഇതിൽ ഉഷാറിൽ എണീക്കും നേരെ വൈകി ഉറങ്ങിയാല് ആഹ് ഭയങ്കര കരച്ചിലേക്കും രാവിലെ എണീക്കുമ്പോ തന്നെ
ആഹ്
അപ്പം അതാണ് അങ്ങനെ വേഗം ഉറക്കിക്കാളും എന്നാ പിന്നെ ഫോണിന്റെ ഉപയോഗിക്കുന്ന സമയം കുറഞ്ഞ് കിട്ടുവല്ലോ
അതെ എല്ലാത്തിനും ഒരു ചിട്ട വെച്ചിട്ട് ചെയ്യുമ്പോ കൊഴപ്പല്ല
ഉം അതെ അതെ
ഇരിക്കണം
ശീലവണം അത് നമ്മടെ മക്കള കാര്യം നമ്മളെ കയ്യിലല്ലേ
അതെ
അപ്പോൾ അതിൻ്റെ കോൺ ഇതൊക്കെ അറിഞ്ഞും കൊണ്ട് നമ്മൾ കൊടുക്കുകയും അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്താൽ മതി
അങ്ങനെ
ഉം ഇപ്പൊ ഞാൻല്ലേ നല്ല കട്ടി പത്തിരിക്ക് ഇങ്ങനെ എടുത്ത് മാവട്ത്ത് ഇനി ചൂടോടെ ചുടും
എന്നിട്ട് കെട്ടിയോന് കൊടുക്കും
ആഹ് കെട്ടിയോൻ കൊടുക്കും
കെട്ടിയ മാക്കം മാക്കം കഴിക്കും എന്നിട്ട് അഭിപ്രായം പറയോ
ഏയ് അതൊന്നുല്ല അഭിപ്രായോന്നും പറയില്ല
പക്ഷെ അത് പറയണം നല്ല ന നല്ല ടേസ്റ്റ്ണ്ട് എടി ഇന്നത്തെ ഫുഡ്ന്ന് പറയണ്ടേ അങ്ങനെ പറയിപ്പിക്കണ്ടേ
ആഹ് അത് ന്റെ ജീവിതത്തിൽ ഇതുവരെ കേിട്ടിട്ടില്ല
അയ്യോ
ഹ് ഹ് ഹ് ഹ്
എന്റെ അച്ച പറയും ഉപ്പ് കൂടി എരു കൂടി
അങ്ങനെയും വേണ്ടേ ഒരു ലൈഫ് എപ്പോഴ നമുക്ക് നമക്ക ഇങ്ങനെ റെസ്പോണ്ട് കിട്ടിക്കൊണ്ടിന്നാൽ ഒരു സുഖം ഉണ്ടാവില്ല റെസ്പോണ്ട് ഇങ്ങനെ കിട്ടാതെക്കുമ്പോഴാണ്
അതൊരു സുഖള്ള പരിപാടി
ഓഹ്
ഉം
എന്തോ ചെയ്യാനാ
ഉം ഹ് ഹ് ഹ ഹ
ഉം ശരിയെന്നാ
ഓക്കെ എന്നാ ശരി
ഉം അതെ.
വെച്ചോ ശരി